ഹലോ കേക്കില്ലേ പറയണ
ആ ഉണ്ടു ണ്ട് കേ
ആ ഓക്കെ ഓക്കേ ആ പി അതെ അതെ ആ ചക്ക ഉണ്ടെന്ന വെച്ചാല് പിന്നെ ണ്ട് അത്യാവ്യം ഞാ പറഞ്ഞിലേ നിക്ക് നമ്മളത് തൊടുല്ല. അങ്ങനൊന്നുല്ല. അങ്ങനപ്പോ ആ് അപ്പൊ അടുത്തിന്നൊക്കെ ആ അടുത്തിന്നൊക്കെ ആയിട്ട് മാങ്ങയായിട്ട് ചക്ക ട്ട് പ്രശ നല്ല കിട്ടി പിന്ന ഇപ്പ എന്താറിയോ മഴ പെയതുണ്ടന്നെ ചക്ക ക്കെ വെള്ളം മധുര ആ മധുരം ഇങ്ങോട്ട് കിട്ടുണുല്ല ഒരു സുഖില്ല. ഇന്നലെ പോയ വിടെ ടു തൊട്ടടുതുന്ന് ഒരു ചേച്ചി തന്ന കയിഞ്ഞ അപ്പം നല്ല അതിൻ്റെ മുന്നത്തെ തന്നത് നല്ല മധുരണ്ടായി ഇപ്പൊ വെള്ളത്തിന്റെത്ണ്ടായിട്ട്. ഒരു മധുരം ടേസ്റ്റ് കിട്ടിണില്ല. ആ അതന്നെ അതന്നെ മാങ്ങക്ക ഇപ്പഴും ഉണ്ടല്ലേ? പ സ് മാങ്ങൊക്കെ കി ണ്ട് കിട്ടണ്ട് പക്ഷെ ഇവിടെ പിന്നെ ങ്ങെ ഞാൻ ഞാനെ വീട്ടിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അ
ഉം
അവിടെ മൂത്തമ്മ കൊണ്ടുവന്നതാ. നമ്മള് മറ്റേ മാങ്ങ ഉണ്ടാാവുല്ലോ നമ്മള് കടയിലൊക്കെ പൊഴുത്ത പഴത്ത മാങ്ങ കിട്ടുവല്ലോ? ആ പോവാണ്ട പോറത്ത്. ആ നല്ല മധുരള്ള പയിത്താ മാം മധുരള്ള ആ വിട്ട് അപ്പൊ അത് കൊണ്ടുവരുന്നുണ്ട്. പച്ച അപ്പൊ വീട്ടില് ഇണ്ടായതാണ്. ഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞ് ഇപ്പോഴും ഇ
ആ ആ ഇപ്പൊ റംബുട്ടാന്റെ സീസൺാണല്ലേ? ഇവിടെ അയൽപക്കത്ത് ണ്ട്. തൊട്ടാണ്, വീടിൻ്റെ തൊട്ടാണ്. അവിടുത്തെപ്പ കഴിയല്ലേ റങ്ങി ആ അടുത്ത അടു ത്തെ സെക്ഷൻ ഇണ്ടാവല്ലോ തുടങ്ങി. ഹ് ഹ്
അത് ശെരി, റംബൂട്ടാനങ്ങനെ സീസൺ ഒക്കെ ഇണ്ടാവോ? ക്കറിയ
ആ ഉണ്ട്. ആ ആ ഈ ടൈമിലാണ് തോന്നുണ്ടത്.
ആ അതെ അതെ അതെ റബൂട്ടനൊക്കെ വീട്ടിൽ ഇണ്ടാക്കാന ആഗ്രഹണ്ട്. പക്ഷെ അതെങ്ങനെ ഉണ്ടാവോന്ന് അറിയില്ലല്ലോ? അത് നമ്മള ഇങ്ങനെ
ൻ്റെ അതാണ് പ്രശ്നം. സ്ഥലം ല്ല ആ ഇള്ള സ്ഥലം എന്താ കട്ട ഇട്ടിട്ട് മുറ്റം.
ആ അതെ. അയിനൊക്കെ അയിനനൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഒരു വളമോ? കാര്യങ്ങളൊക്കെ ഉണ്ടോ. അങ്ങനെ
ഇല്ല ആ ചെറുതായിട്ട് എന്തോ ഒരു അത് വാങ്ങിക്കുമ്പോ തന്നെ നല്ല വളം കിട്ടു റ്റും തോന്നണ്ടേ? നമ്മള് അത് പറഞ്ഞിട്ട് വാങ്ങിച്ചു. ആ പിന്നെ നമ്മുടെ സാധാ എന്താ ആട്ടുങ്ങാ ട്ടം പിന്നെ ചാണകം.
ആ പിന്നെ മറ്റേ പെട്ടെന്നുണ്ടാവാ നമ്മള് മിച്ചറക്കല്ലേ? രാസവളം. ക്കെ ചേർത്ത് കൊടുക്കണത്. അരാട്ടി വെള്ളം ചെയവ വള ന്നെയാണ്.
ആഹ അതന്നെ.
നമ്മള് ഇതേപോലത്തെ കോഴിക്കാട്ടം, ചാണകം അങ്ങന ഒന്ന്
ആ ആ നല്ലതാണ് ഇവിടെ ഇവള് ഇട്ട് കൊടുക്കേ ണ്ട് ഇപ്പൊ ഈ പ്രാവശ്യം ള് വളക്കെട്ട് കൊടുത്തു. അയൽപക്കത്തെ ആള്, ആ നല്ലോണം ഉണ്ടായിട്ടോ. അത് എന്താ നല്ലോണം ചുവപ്പാവണിന്റെ ഇടക്ക
ഉ അത ഞാൻ ചോയിിച്ചത് നല്ല ചോപ്പ ഉപ്പ ഉള്ളത് ഉണ്ടാവല്ല അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവല്ല അല്ലെങ്കിൽ ഒരു പച്ചയും ഇൊക്കൊട് കൂടി േണ്ടല്ലോ ആ
ഒക്കെ ടേസ്റ്റ് ആണ് ഇവിടുത്തെ എന്താ നല്ലോണ്ണം പഴുക്കൊന്നും വേണ്ട അതിന്റെ ഇടയ്ക്ക് പററിച്ചാ തന്നെ ടേസ്റ്റണ്
ആഹ് ചിലത് നല്ല മാത്രം ഉണ്ടാവും ചില റബൂട്ടെ നമ്മള് കടേന്ന് വങ്ങണക്കെ നല്ല റേറ്റ ആണ്ല്ല റംബൂട്ടാനക്കെ
ശരിക്കുംട് പോരും ചിലത് കുരു ശ
പോരൂല പോരല അത് ശരിയാ ചിലർറമ്പൂട്ട വാങ്ങി തന്നുമ്പോം ചിലത് നല്ല പോലെ കുരുവൃ
പഴമ്പ് ശരിക്ക കിട്ടൂല നക്ക് ആ ചത് ഇത് നല്ല കിട്ടണ്ട് ശരിക്ക കിട്ട കുറ ചെടികൾ ഇണ്ട് കേട്ടോ തൈകൾു
റബൂട്ടാനും ഉണ്ടാവക്ക പല ടൈപ്പ് ഇപ്പ നമ്മുടെ മങ്ങയിലക്ക് പല ടൈപ്പുള്ള പറഞ്ഞ പോലെ രപോട്ടാല ണ്ടക്കാരോ അതൊണ്ടാവത് പല സൈസ് ഉണ്ടാവക്കാരോ
ആ ഉണ്ട്േ അത് മഞ്ഞക്കെ ഉണ്ട് തോന്നുന്നുണ്ട് മഞ്ഞക്ക അ അ അ കോസ്റ്റിന് വീടുകളിലൊക്കെ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട് ഫോണിലൊക്കെ കാണുന്നുണ്ട് ഉ മാങ്കോസ്റ്റിനും വീട്ടില ഇണ്ടാവണ്ട് ഇപ്പൊ അതിനൊക്കെ എന്താ റേറ്റ് ഷോപ്പിൽ പോയോന്ന് ചോദിച്ചോ ോക്കണം ഞാൻ ഇന്നാള് മൂന്നെണ്ണേറ്റ വാങ്ങിച്ചു മുപ്പത്തി ചില്ലാനായിറ്റെ മൂന്നെണ്ണത്തിന് വെറും മൂന്നെണ്ണം ഉ അതേപോലെ തന്നെ എറംപുട്ടാനും അങ്ങനെ തന്നെ ഉ ഉ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് റംമ്പുട്ടാൻന്റെ ഒരു ടേസ്റ്റ് തന്നെയാണ്
കേലെ ആ അതെ വേറൊരു നമ്മളത്ണ്ടല്ലോ കൊട്ടപ്പഴം പോലത്തെരു പഴം കൊട്ടപ്പഴം തോലി തൊലിക്കണതേ കൊട്ടപ്പഴം ഞാന് കൊറ മുന്ന അത് വാങ്ങതിട്ടോ അതിന്റെ പേര്തെണോ അറിയില്ല നമ്മൾ ഈ കടകളില അല്ല അതല്ല അതല്ല അതല്ല അതറിയാം ആ ഇതെ കാപ്പ കോട്ടത്തെ പോലെയാണ് കാണാാന് പക്ഷെ അത്ര വലുപ്പില്ല ചെറുത് ചെറുത്ത് നിങ്ങട ഇത് തൊലി തൊലിക്ക തൊലി തോലിച്ചാലൽ എന്താ സംഗതി അറിയ നമ്മെ റമൂട്ട സാധനല്ലേ അത് തന്നെയാണ് സെയിം സാധനം പക്ഷെ അങ്ങനത്തെ ഉള് മുള്ളുള്ള ടൈപ്പ്ല്ല തൊലി തോലി നമ്മളെ സപ്പോർട്ടിന്റെ തൊലി ഇതാസയും സാധനം അതേ കളറ് ആ ഇങ്ങിട്ട് അത് തോലിക്കുമ്പോം റമ്പോൾ ഇങ്ങ അത് ആ എനിക്ക്
എന്റെ ഹസ്ബന്ഡ് കൊണ്ടുവ വന്ന അ എന്നിട്ട് എന്താറയാ വീട്ടില് ഉമ്മയ്ക്ക് ഞാൻ ഒരു വട്ടത്തിൽ അതിന്റെ കുരു വരിക ആ കുര കുഴിച്ചിട്ട് അത് ഉണ്ടായിുന്ന സംഗതി പക്ഷെ ഇത്ിയുമ്പോ ഫലങ്ങളൊന്നും ഉണ്ടായിട്ട്
ആഹ അതാണ് നമ്മള് വാങ്ങിക്കുന്നത് ഇങ്ങനെ കുരു കുഴിച്ച ചിട്ടാല അങ്ങനെ ഫ്രൂട്ടസ് ഉണ്ടാവില്ല ഉ ഉ അങ്ങനെ അധികം ഇണ്ടായതായിട്ട് കണ്ടിട്ടില്ല ആ എന്നാ ചിലത് ഇണ്ടായിട്ടുംണ്ട്ട്ടോ
ഉണ്ടാവും ആ അതന്നെ
മാങ്ങ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്റെ വീട്ടില്
മാങ്ങൊക്കെണ്ടാവും മാങ്ങൊക്കെ ഉണ്ടാവും അങ്ങനത്തെൊക്കെ ഇപ്പ ഞാൻ തന്നെ ഇവിടെപ്പ ഈ പരിസ്ഥിത്തിന്റെ നിയമ മക്കക്ക് എന്തെങ്കിലും പോഴിച്ചിട്ട ഫോട്ടൊക്കെ അയക്കണല്ലോ അപ്പൊ അപ്പൊ ഞാൻ വെറുതെ തൊടുക്ക് നോക്കിയപ്പോതാ രണ്ട മൂന്ന് മാങ്ങണ്ട് അ എന്താ നമ്മൾ തിന്നിട്ട മാങ്ങമേൽ ആ അണ്ടി അടുക്കായ്മല എന്നിട്ട് അങ്ങനെ ഇണ്ടായിന് ഞാൻ അത് പറച്ചി പറിച്ചെടുത്തപ്പൊ അപ്പൊ ഈ പഴംന്തല്ലേ നമ്മൾ തൂക്കിയാട്ട് അങ്ങനെ ഇണ്ടുന്നത് കാണാം ഓല് നമ്മളെ കാറക്കന്റൊക്കെ പോലെ അത്ര വലപ്പം വരുള്ളൂ ഈ സാധനം ഇതിപ്പോ എങ്ങനെ ഇപ്പൊ അതിന്റെ പേര് കൊട്ടപ്പഴം എന്നാണ് എനിക്ക് തോന്നത് അയിന്റെ പേര്
ആ ആ
ഉം ഓക്കെ പിന്നന്താ പുറത്തൊക്കെ പോവാറുണ്ടോ
ആ പൊറത്തു പോവാറുണ്ട് ഇടക്ക് മക്കൾക്ക് എന്താ പാർക്ക് പോവാന്ന് പറയുമ്പോളേ ഇവിടെ അടുത്തുണ്ട് ഒരു സൂപ്പർമാർക്ക അപ്പൊ അവിടെ പോകും ഏ സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാ മക്കൾക്ക് രണ്ടുണ്ട് കാര്യം ആ
അത് നല്ലതാ എന്നാ പിന്നെ മക്കളവിടെ കളിച്ചോളും നമ്മ
ആ കളിച്ചുവോളും ഉം ആ അതെ പക്ഷെ മക്കൾ വീഴോ ചാടോ എന്നൊരു പേടിയാണേനും അപ്പൊ ഒരു ആശ്വാസം ഉണ്ടാവുവയില്ല അപ്പൊ ഓലയും കൊണ്ട് തന്നെ പോവാ പർച്ചേസിന് ഓലയും കൊണ്ട് പോയാ കുടുങ്ങം ചെയ്യും അത് വേണോ ഇത് വേണംന്ന് പറഞ്ഞിട്ട്
എന്ന ആ അത് ശരി എന്തെങ്കിലും അത് കണ്ടാലൽ അത് കിട്ടണ വരെ വാശി പിടിക്കണ മക്കള
ആ അതെ ഓൽക്കെല്ലാം ആവശ്യക്കാരം നമ്മൾ നമ്മുടെ അടുത്തുള്ള പൈസക്കനുസരിച്ച് നമ്മൾ
ആ അല്ല നമ്മൾ അതന്നെ അഡ്ജസ്റ്റ് ചെയ്യായിരിക്കും ആ അതിനിടയ്ക്ക് ഓല് ചിലപ്പോ എന്തെ വലിയ വണ്ടിയോ എന്തെലോക്കെ കണ്ട് വെച്ച് കണ്ട് വെച്ച് അത് കിട്ടണവര അങ്ങനെ പറയും പിന്നെ ഒരു വിധത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞ്‌ സെ സെറ്റാക്കലാ അതൊക്കെല്ലോടുത്തുള്ള മക്കളും വികൃതികളാണിപ്പം അതൊക്കെ അവർക്കിപ്പം അത് പറഞ്ഞ് മനസ്സിലാക്കികൊടുത്താൽ പിന്നെ കൊറെ സോപ്പിട്ടണ്ട് കൊണ്ടോരും അത്ര നടക്കുള്ളൂ ഉം പിന്നെ എന്താ ലാസ്റ്റ് എവിടെക്കാ പോയിരുന്നെ ഫിലിമൊക്കെ കാണാൻ
ലാസ്റ്റിപ്പം പോയതാ പാര്‍കോകിലക്കാണ്
അത് ശരി ഫിലിംസ് ഒക്കെ കാണോ ഇഷ്ട്ടണ്ടോ
ആ കുഴപ്പമില്ല വല്യഷ്ട്ടല്ല നല്ലവണ്ണം കഥ ഭയങ്കരമായിട്ട് ഇഷ്ടാവാണെങ്കിൽ റിവ ഷോർട്സ് കണ്ടിട്ട് ഇങ്ങനെ ഇഷ്ടവാണെങ്കിൽ ജസ്റ്റ് കാണുന്നലാതെ അതിൽ കൂടുതൽ ഇപ്പോഴത്തെ ആ ഇപ്പോഴത്തെ സിനിമക്കാൾ കൂടുതൽ എനിക്ക് പഴയ സിനിമ
ഓ അത് അത് അത് എപ്പോഴും ആ അത് എപ്പോഴും നമ്മൾ പറയും കാരണം ഇപ്പത്തെ ഇപ്പം സിനിമ പറയനേ ഒന്നുകില്‍ ക്ലൈമാക്സ് ഒരു ആ എന്‍ഡിങ് ഒന്നും കറക്റ്റ് അല്ല ആ ഒരു ഭാഗം കാണിച്ച് അത് പൂർണ്ണമാവാതെ വേറെ ഭാഗം കാണിക്കും അങ്ങനെയൊക്കെയാണ് ഈ പണ്ട് ഒരു ഡയലോഗ് ഒരു സീൻസ് ഓരോന്ന് നമ്മളെ
നടി നടന്മാർക്ക് തന്നെ പണ്ടത്തെ ഒരു ഒരു ഒരു
അതെ പാ പാട്ടൊക്കെനെന്ത് രസമാണ് പണ്ടത്തൊക്കെ ഇപ്പോളും ആ... ആ അതെ അതെ അതെ നയന്റീസ്ത്തെ പട്ടാണ് അതെ ഞാൻ തന്നെ എന്താറിയോ എവിടെ അതെ ആ എനിക്കിഷ്ട എനിക്കിഷ്ടാ അങ്ങനെ കേക്കാനൊക്കെ കാരണം നമ്മൾ പണി ഓട്ടോമാറ്റിക്കായിട്ട് മുന്നോട്ട് പോകും. ഒരു ചട്ടപ്പും വരൂല കൊറെയൊക്കെ പഴയ ഓർമ്മകൾ വരും. ചെയ്യും. പണ്ട് പണ്ടത്തെ പാട്ടുകളല്ലേ അപ്പൊ കുറെ ആൽബം പാട്ടും ഇങ്ങനത്തെ പാട്ടുകളൊക്കെ പിന്നെ പണ്ടൊക്കെ സിനിമ കാണാൻ പോണതും പണ്ടൊക്കെ ഞങ്ങളവിടെ മാത്രം എന്റെ വീട്ടിൽ മാത്രമുള്ളു ടി വി എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും കാസറ്റൊക്കെ അന്നെന്താ ദൂരദർശിനി എന്തോ ഇല്ലെന്നോ ചാനല് ദൂരദർശൻ. ആ അയിലൊരു സീരിയലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ അതൊക്കെ ആഹ് ഇണ്ട് ഇണ്ട് അപ്പൊ അതൊക്കെ ഇണ്ട്. ആ വീണ്ടും ജ്യലയായി പർഞ്ഞ ഒരു സീരിയലക്കെ ഓർമ്മണ്ടോ ങ്ങക്ക്. ദൂരദർശ ആ വീണ്ട ചില എത്രോ ശാ എന്താ ആ മറ്റേ നടിക്കേണ അയ്ല് ഏതായാലും നല്ല രസയ്നി ഓരോ എപ്പിസോഡും കുത്തർന്ന് കാണുയർന്ന്. പിന്നൊന്ന നമ്മള് ഏഷ്യനെയ്റ്റി ഒക്കെള്ള കുറെേ സീരിയൽ ണ്ടല്ലോ. പാരിജാതം അങ്ങനെയൊക്കെ കുറച്ച് ആ കുറച്ച് മുന്നേ
പിന്നെ ഓരോ വയസ്സിലും നമുക്ക് ഓരോ മെന്റാലിറ്റിയായിരിക്കും ഓരോന്ന് കാണുമ്പോ. അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നറിയാം, ഇപ്പൊ അതൊക്കെ ആഹ
സിനിമക്കന്നെ ദിലീപിനെ സിനിമയ്ക്കന്നെട്ടോ പണ്ടത്തെ കോമഡി ആ വെട്ടം ഉ നിങ്ങൾ പറഞ്ഞ മീശമാധ വന് അതുപോലെ നമ്മുടെ സിഐ ഡി മൂ സ അങ്ങനത്ത കൊർച് സിനിമകൾണ്ടായിനി എന്തരസാണ്. ഇപ്പല്ലേ ആ സിനിമയിലുള്ള പകുതി ആൾക്കാർ ഇപ്പലെ മരിച്ചു. കാരണം ഇപ്പൊ പണ്ടത്തെ ത്തെ സിനിമൽ തന്നെപ്പോ ഇവിടത്തെ സലീകുമാറെട്ടന്റെ മരണം വരെ കൊറെ ആൾക്കാര് അങ്ങനെ ഇപ്പൊ ഇപ്പ ആ കോമഡി താരങ്ങൾ ഒരുപാട് ആൾക്കാര പോയിട്ടുണ്ട്. അങ്ങനൊക്കെ. ഏതു ഇഷ്ടപ്പെട്ട നടൻ അങ്ങനെയൊക്കെണ്ടോ?
ഏയ് ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടാനൊന്നും പോവാറില്ല. ഹ ഹ
ആഹ ഇല്ല ആ ആ ചെലോരിണ്ടവല്ലോ ഓരെ സിനിമ ഇറങ്ങിയാ വേ പെട്ടെന്ന് കാണും, അങ്ങനെയൊക്കെ ആ അങ്ങനെ പണ്ട് മുതലേള്ള ഇഷ്ടങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ കാ
എനിക്ക് അയ്ത്തെ ഒരു ക്യാരക്ടറെ ഇഷ്ടായാല് അങ്ങനെ ഇഷ്ടമാവൊന്നല്ലാതെ ഇന്ന ആളത്ര ഇഷ്ടം അങ്ങനൊന്നുല്ല്യ.
പിന്നെ ഈ ഷോർട്സ് കണ്ട
ആ അതെ ഞാൻ അതിന്റെ ആളാണ്. ഷോർട്സ് കണ്ടിട്ട് റിവ്യൂ കണ്ടിട്ട അത്രയും വീണ്ടും താല്പര്യം തോന്നുകയാണെങ്കില്
ആ ആ അതെ പിന്നെ ഇപ്പൊ ഓട്ടിടിയിലൊക്കെ പെട്ടെന്ന് ഇറങ്ങണ്ട്. സിനിമകളൊക്കെ ടെലഗ്രാമിലൊക്കെ നല്ല ക്ലിയർൽ നമുക്ക് കാണാൻ പറ്റും നമ്മളെല എംബി ണ്ടായൽ മതിയന്നൊള്ളു. ഓ അതൊക്കെ കണ്ടു. അത് അത് പോയി കണ്ടു. പിന്നെ ഇങ്ങനെ എല്ലാരും കൂടെ കൂടിയപ്പോ ഒരീസം ഞങ്ങള് നക്ക് അഞ്ച് അഞ്ച് ഇ പെൺകുട്ടികൾ ഞങ്ങള വീട്ടിലേ, അപ്പൊ എല്ലാരും കൂടെ കൂടുമ്പോ ജസ്റ്റ് ലാപ്ടോപ്പിലൊക്കെ ഇട്ട് അങ്ങനെ കണ്ടത്. വാഴ ഇതുപോൽക്ക് ഞാന് അവിടെ ഒരുപാട് എക്സ്പെക്ട് ചെയ്‌തീനി. എനിക്ക് ലാസ്റ്റില ഒരു ക്ലൈമാക്സ് ആ ഒരു ഇതില്ലാതാണ്ട് പോയൽ മതിരി ഒരു പൂർണതെതില്ലാത്ത പോലെ ഫറ്റ് ഫസ്റ്റോക്കെ നല്ല രസ- ണ്ട്. ഈ ദൃശ്യം ത്രീ കാണണന്നുണ്ട്. അതരു ക്ലൈ ഇതാണല്ലോ. സസ്പെൻസ് ആണല്ലോ ഓരോന്ന് ഓരോന്ന് കാണ
എന്നാ വക്കാട്ടാ.
ആഹ ആയിക്കോട്ടെ ശരി.